ഹലോ
എന്തൊക്ക വർത്താനങ്ങള്...?
നല്ല വർത്താനം. എന്താാണവ്ടത്ത വർത്താനൊക്കെ...?
നല്ല വർത്താനം. ചായുടിയൊക്കെ കഴിഞ്ഞൊ...?
ചായുടിയൊക്കെ കഴി പണി ഇങ്ങനെ ഒരുങ്ങണ്... കൊറേ ദിവസായല്ലല്ലേ നമ്മള അങ്ങോട്ടിങ്ങട്ടൊക്കെ ഒന്ന് വി ച്ചിട്ട് ങാ.....
ങ്‌... ഭക്ഷണക്ക
ങ.. ങാ... ഭക്ഷണൊക്കെ ആയോണ്ടിക്കണ്ട്. ഉം.. ഉം.. ഉം.
ഇന്നെന്തെങ്കിലും വെള്ളിയാഴ്ചന്റെ സ്പെഷല്
ആഹ് വെള്ളിഴ്ച ഒരു കാര്യായിട്ട് ആഹ് ബിരിയാണിയ ആണ്
ആഹ്
കോഴി ബിരിയാണി വെക്കണ്ട്
ആ പിന്നെ വെ
അവ്ടെ എന്താ വെള്ളിയാഴ്ചയായിട്ട് കാര്യയിട്ട് ഇ ണ്ടാക്കിക്കണത്
ഇവടെ കോഴീന്റെ കറിണ്ട്
കോഴിക്കാറിം ചോറോ വ വെറും ചോറോ ഏ നൈ മൊത് ക്കിയോ
ന്നയിമൊതിക്കി
ഏഹ് അല്ല അപ്പൊ പണ്ടത്തെമാരൊന്നും ആ പണ്ടൊക്കെനെല്ലോ തിന്നാൻ കിട്ടാത്ത കുഴപ്പോം ഇപ്പൊ മ്മുക്ക് എന്നും അതെന്ന ല്ലേ
കിട്ടോലൊ
ആഹ് ഇപ്പ തിന്നാനും വേണ്ടേ മ്മക്ക്
ബിരിയാണിക്ക്പിന്നെ പുതുക്കിന്നലെ ഇവിടെഇക്ക കൊടുന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ബിരിയാണി ഇന്ന ല തി ന്നു
ഏ അപ്പൊ ഇതൊ ഒരിസം തിന്നാ പിന്നെ പിറ്റന്നൊക്ക് വല്ല പു തില്ലല്ലോ നമ്മുക്ക്
അയന്നെ ഇപ്പൊ ഇപ്പ എന്തുവാണെങ്കിലും കിട്ടാനും
ആഹ് ഇപ്പ മ്മള് സുഖല്ലേ പണ്ടൊ ക്കെ പറയുമ്പോക്കൊന്ന് നമ്മളെ മെച്ചളൊക്കെ പറയണേക്കാലോ ഒരു നേരത്തെ ട്ടിനും വേണ്ടി വലൊക്കെ ഒരു സാധാ
കോരിട്ട് ഓരോ വറ്റൊക്കെ കിട്ടണത് വല്ല്യ അത്ഭുതയിരുന്നുന്നൊക്കെ പറിണാണാലൊ
ആ അതെ ഇപ്പത്ത മക്കൊക്കന്നും അറിയന്നെ വേണ്ട ആ നമ്മളും ഏ കദേശംമാണ് നമ്മ ഓല് കുഴപൊന്നുല്ലെന് നമ്മച്യ ക്കൊക്കെയാണ്
അതെ അതെ നമ്മുക്കൊന്നും വല്ല്യ കൊഴപ്പൊന്നും ഉണ്ടായിന്നില്ല
ഇപ്പൊ പിന്നെ കുട്ട്യാള എന്താ പറയണ അത് മുമ്പിലാണല്ലോ വര ആ ഞാ വീട്ടിലാണപ്പേ ഞാന് വീട്ടിക്ക് വന്നൊക്കെണ് വെറ്തെ
ങാ... ശരി. അടുത്താണോ..?
ങാ... കൊറച്ചടുത്താ.
ആഹ് അയോണ്ട് പിന്നെ എപ്പളും വീട്ടില് പോവും കാണും അ ഒരു സന്തോഷം ഇനിക്ക് ഒത്തിരി ദൂര അതൊണ്ട് ഈ വീഡിയോ കോളില് കാണും
ഏഹ് അപ്പൊ എപ്പളും പോക്കും വരവൊന്നും ഒന്നും നട
ഏയ് ഇല്ലല്ല
ഉം
പിന്നെ വേറെ എവിടെക്കെ ങ.. ദൂരയാത്രകളൊക്ക എവിടപ്പോയി..?
ദൂരയാത്ര ഈപ്രാവശ്യം ഞങ്ങള്... വല്ലാതങ്ങട്ട് യാത്ര കഴിഞ്ഞ പ്രാവശ്യനി നലോണം പോയിന് ബാംഗ്ലൂര്... അങ്ങനക്കെ
ങാ.. ങും.. നല്ല രസാണല്ലേ.. അങ്ങനെ ഒരു കൂ കൂട്ടത്തില് പോകുംകാവും ചെയ്യുമ്പൊക്കെ. ഞങ്ങള് ഇതുപോലെ എല്ലാരും കൂടെ.. യാത്രാന്ന് പറഞ്ഞാങ്ങനെ ഈ സിയാർത്തൊക്കെ പോകുട്ടോ.
മ്മ്മ്.....
ഞങ്ങള്... ഏർവാടി ഒരു ബസ്സ് വിളിച്ച്എല്ലാ... ഫാമിലി മൊത്തം.. ആയിട്ട്.. പോയി.. നല്ല രസ് അങ്ങനെ പോ.. യാത്രയിലിങ്ങനെ പോകുമ്പോ നല്ല രസാ. പക്ഷെ എനിക്ക് കൊച്ചിന് പനി ആയിരുന്നു. ആ പനിയില്ക്കൂടെ ഞാൻ പോയത് പി പിന്നങ്ങനെ.. കൊഴപ്പില്ലാതെ അവിടക്കെത്തിയപ്പോക്കിന് പനിയൊക്കെ മാറി അങ്ങനെ
ങാ.. മക്കക്ക് സുഖല്ലാതെ പോയാ പിന്നെ നമ്മക്കൊരു സമാധാനം ഉണ്ടാ
ങാ... ഒരു സമാധാനം ഉണ്ടാവൂല പക്ഷെ എല്ലാരും ആ ഫാമിലിയില് മൊത്തം പോകുമ്പോ, നമ്മൾ മാത്രം ആവുമ്പോ അങ്ങനെ ഒരു
അപ്പ നമുക്ക് ഭയങ്കര ഇടങ്ങേറും ആയിക്കാര
അങ്ങന ഒരിതില് അങ്ങനെ പോയി... നല്ല രസായിരുന്നു അങ്ങനെ
എന്നിട്ടവിട നിന്നീനന്ന്?
അന്ന് ല്ല.. രാവില നേരത്തെ പോയി ങാ ആ പിറ്റേ ദിവസം രാവിലെ ആയപ്പോക്കിന് വീട്ടിലെത്തി... അങ്ങനെ.. ആ.. അതെ.. അങ്ങനെ.
നീ... ഈ വെക്കേഷൻ ലെഇപ്പൊ.. കുട്ടികക്ക് അവധി ദിവസങ്ങള് വന്നന്നൊക്കെ എങ്ങോട്ടേലും പോയിനോ?
ഇല്ല അന്നേരം പോവാ.. അന്നരം യാത്ര പോവാമ്പറ്റിയിലന്നേരം ഞാന് പ്രസവിച്ചെടക്കെയാരുന്നു. കൊച്ചുണ്ട്. നാല് മാസം. ഉം... അന്നേരം പറ്റീല്ല. പിന്നെ പോവും മലമ്പുഴപോക്കം പോയിരുന്നു... പോക്കുണ്ടായിരുന്നു...
ആ മലമ്പുഴമറ്റേ ഫാന്റസി പാർക്കാ വെള്ളത്തിൻ്റെ ആ രസാ മറ്റേ പാർക്കൊക്ക പോണ രസാ മക്കൾക്കെ രസാ
അതുന്നെ അവർക്കും ആ വെള്ളത്തി കൂടി അങ്ങനെ അവ നല്ല രസമാണ് എനിക്ക് ഓരരു സന്തോഷം തന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെ പോകും
ഇപ്പോ കൊറേ കേറാൻ പറ്റണ സാധനങ്ങളുണ്ടല്ലോ അവിടെ
ആ ഉണ്ട്
ആഹ്
ഒരു ന നല്ലൊരു സന്തോഷാണ് അങ്ങനെ എണ്ടോരത്തൊക്കെ പോയി നിന്നാൽ തന്നെ അല്ലേ? മനസ്സിന് എന്ത് എന്തൊരു ടെൻഷൻ ഉണ്ടെങ്കിലും അതന്നെ അവിടെക്കെ പോയിരുന്നാൽ അതൊക്കെ അങ്ങട്മറക്കും പിന്നെ അവിടെയുള്ള ഒരു ലോകയിരിക്കും അവിടെ അങ്ങനെ
യാത്രകൾ തന്നെ നമ്മള് മനസ്സ് സന്തോഷിക്കും
അതന്നെ യാത്ര സന്തോഷം അന്നെ അങ്ങനെയൊക്കെ കരുതും ഓരോത്തടെ സ്റ്റാറ്റസ് കാണ നല്ല മഴയത്ത് ഇങ്ങനെ കാറിൽ ഇങ്ങനെ പോകണ സ്റ്റാറ്റസ്കള് അങ്ങനെ വിചാരിക്കുവ യാത്രയിൽ ഇങ്ങനെ അതെന്നെ ചായയൊക്കെ കുടിച്ച് ഒരു പരിപ്പുവടയും ചൂടുള്ള അതെ അതെ
ഒരു എന്താ നല്ല കൊറെ ആൾക്കാരുണ്ടല്ലോഇതിനായിട്ട് ഇപ്പ ഇറങ്ങി തിരിച്ച് ഏ രണ്ട്
ആ എനിക്കും തന്നെ രങ്ങള്ളൂ രണ്ടാൾ തന്നെ. ഒരാള് സ്കൂളിൽ പോയി മറ്റാൾ ഇവിടെ ഉറങ്ങണു
ആ എന്താ എത്ര വലത്
ഓന അല്ല ഒന്നാം ക്ലാസ്സിലാണ് ഓന് ഉം
ഇപ്പ നാലാം മാസയില്ലേ
ആ അതെ പിന്നെ വേറെ
എങ്ങനെയ ഉണ്ടായ എന്താ പ്രസവൊക്കെ സാദാ പ്രസവേനെയ ഏ കീറിയാണ്ടില്ല പ്രസവ ആഹ എന്താ ഇപ്പൊ ഫസ്റ്റ്ത്തെ മോന എന്തേന
അതും കീറലന്നെ അത്പോലെ പറല്ലേ ഓലപ്പറന്നെ കൊച്ച് എന്താ പ്രസവത്തിന് ഇങ്ങനെ അറങ്ങി നി അങ്ങനെ വന്നിട്ടില്ല തല തിരിഞ്ഞ് വന്നിട്ടില്ല ഓല പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു
അതെ അതെ അതെ ഞമ്മക്ക് അറിയിലല്ലോ ഹ ഹ നമ്മുക്ക അതിന്റെ ഉള്ളത്തെ അവസ്ഥ അറില്ല പിന്നെ ഇപ്പോ ഓല തിക്കരിച്ചാണ്ട് ചെയ്ത് അഥവാ എന്തേലും വന്നാലേ പിന്നെ
ഇത് ഇത് ഇപ്പറത്തെ രണ്ടാമത്തെ പ്രസ പ്രസവിക്കണം എന്നുള്ളവര് ഇത് പറഞ്ഞ അപ്പോൾ ഒരു അത് നല്ല ബുദ്ധിമുട്ടാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ
ഏ എന്താ അപ്പൊ വേദന വന്നിട്ടില്ലേ ഇനി ഫസ്റ്റ്ത്തേന്
ഇല്ലേ വേദന വന്നിരുന്നില്ല
ഉം
വേദന വന്നില്ലെങ്കിലും അവര് മരുന്ന് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ വേദനിപ്പിക്കുന്നവർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പക്ഷെ അവര അങ്ങനെ അവരാദ്യം തീരുമാനിച്ച ച്ചിരുന്നു അന്ന് കൊറോണ ടൈം ആയിരുന്നു അപ്പൊ പിന്നെ
പിന്നെ അതിന് ആദ്യം മുൻകൂട്ടി തീരുമാനിച്ചു
ഉം അതാദ്യം അവര് പറഞ്ഞു
ഉം
ഓ ആ കൊറോണ ടൈമിലൊക്കെ ഹോസ്പിറ്റലിൽ ഇന്ന് ഒരംഗങ്ങ ആലോചിച്ചു വച്ചാൽ ഒരു മനുഷ്യന് വരാനും പറ്റില്ല പോവാനും പറ്റില്ല ആഹ് തന്നെ ആഹ്
ഞാന് നേരെ എൻന്റെ വീട്ടിക്ക് കേറിപ്പം വരണ്ട ആള് ഞാൻ നേരെ
എവിടൊയിരുന്നു പ്രസവം
എന്റെ വീട്ടുകാണെ നമ്മള ശരിക്കും നമ്മള ഒന്നാമത്തെ നമ്മള നമ്മള വിട്ടി
ഞങ്ങള ഞാന് പെരിന്തമണ്ണ ഗവ മെന്റ് ഹോസ്പിറ്റലിലായിരുന്നു എൻ്റെ പ്രസവം ഇതൊക്കെ രണ്ടും
ഏ അങ്ങനെയല്ല ഞാന് എന്റെ ഉമ്മച്ചി അപ്പൊതിനെ എന്തോ വലീമാന്റെ അടുത്ത് എന്ത വല്യമാക്ക് കൊറോണാണ് വെല്യമാന്റെ അടുത്ത് എന്തണ്ട് ഏ കോററ്റില് ആയി അപ്പൊ പിന്നെ എന്റെ പ്രസവത്തിന്റെ അന്ന് തന്നെ കോററ്റീലായി ആഹ് അപ്പൊ ഞാൻ നേരെ മാപ്പിളന്റെ വീട്ടക്കാ പോയത്
ആഹ ആഹ് ഞാനും ഫസ്റ്റത്തീന് ആ ടൈം ആയപ്പോ എന്റെ ആങ്ങളെ വന്നിക്കായിരുന്നു അവന് വന്നോക്കുമ്പോ പിന്നെ ഞാൻ എന്റ എന്താ മൂത്താങ്ങളെടെ വീട്ടിൽ പോയി ആങ്ങളാര് വന്നാലെന്നും നര് നിക്കാനൊന്നിനെന്നും പറ്റില്ലല്ലോ ആ അവർ വന്ന് അവര് ഒരെ ഒഴി എന്താ ഒരാളും നോക്കും തൊടും ജിജാതെ പോയി ഒരു റൂമിലിട്ട് അടച്ചിട്ട് എന്താല അന്നത്തേക്ക കാലലോചിച്ചാൽ ചോറ് കൊണ്ടുപോയി പേടിച്ചിങ്ങാണ്ട് ക ക വാതിലിൻ്റെ അവിടെയും വാതിമെയും കൂടിതൊടൂല അവിടെ വെച്ച്പോ കാണൂല്ല തൊടൂല്ല അങ്ങനെ ഇവന് എന്നിട്ട് നല്ല രസായിരുന്നു ഇവന് ഗൾഫിൽന്ന് വന്നിക്കല്ലേ
ആഹ്
പറയും വാണെങ്കി മുട്ടായി വാണെങ്കി വന്നോളി ഞാഅത് തിന്ന് തീർക്കൂന്ന് പറഞ്ഞട്ട് ഇവയിങ്ങനെ വി കുഞ്ഞാങ്ങളെക്കെ ഞാൻഅങ്ങനെ എന്ത് രസാമായിരുന്നു അന്നൊക്കെ ഓര്ക്ക് അതന്നെ ആ ഓന് ഞങ്ങള് ഞങ്ങളെ ഇതാക്കാൻ വേണ്ടീട്ടേ വേണെങ്കി വന്നോളൂ കാരണോ ഓൻ ഗൾഫിന്ന് വന്ന് നിക്കല്ലേ അപ്പൊ ജനന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കാണും ഞങ്ങളെ പക്ഷെ ഓന് കൊടു മുട്ടായി എടുക്കാൻ പറ്റുമോ അതിനും പ റ്റൂലല്ലോ അയിന് ആ നമ്മൾ തോടാൻ പറ്റൂലേ ആ അതന്നെ അപ്പോ ഓന് ഞങ്ങളേ കളിയാക്കാൻ വേണ്ടിട്ടേ ഞാൻ കൊടുന്ന് മുട്ടായി നല്ല സുഖമായിറ്റിച്ചിരുന്ന് ഇങ്ങനെ തിന്നാ ഒൊന്നും വണ്ടില്ല വാണ്ടിങ്കി വന്നൊളി പറഞ്ഞിട്ട് കുട്ടികളൊക്കേ അങ്ങനെ വിളിക്കും
ആഹ് അങ്ങനെ ഒരു കാലം കഴിഞ്ഞില്ലേ മാസ്കും സാനി റ്റേസറൊക്കെ ആയി അങ്ങോട്ട് പോവാനും പറ്റൂല പുറത്തക്ക് യാത്ര ചെയ്യാൻ പറ്റൂല എനിക്ക് തോന്നേ ഈ കൊറോണ കഴിഞ്ഞേന് ശേഷാണ് ആൾക്കാര് ഒന്നും കൂടി യാത്ര തുടങ്ങിയത് ഇതിന്റെ മുമ്പ് കൊറോണ കാലത്ത് ത്തി മുൻപ് ഇത്രക്കല്ലാരും ഇപ്പൊ ഏതാൾക്കാരും
ഇപ്പോളും ഓരോന്നൊക്കെ പറയനുണ്ട് ഓരോ അസുഖങ്ങളൊക്കെ ഇങ്ങനെ ആഹ് എന്തൊക്കെ പേരുകള് വരുന്നുണ്ട്
ഇപ്പൊ പിന്നെ പനിയായണ്ട് എല്ലോടുത്തും വയറൽ പനിയാണല്ലോ ഒരാൾക്ക് പനി ചതപ്പാട് നമ്മുക്ക് കിട്ടും
അതെ അതെ
അയിനാണേ ഭയങ്കര ക്ഷീണാണ്
ഉം പനിയൊക്കെ വന്നാ പിന്നെ നമുക്ക്ന്തെങ്കിലും ആയാൽ പിന്നെ മക്കളുടെ കാര്യം പോക്കാ ഒന്നും വരാതിരിക്കട്ടെ.
ആഹ് വീട്ടില് തനിച്ചാണോ
ഇവിടെ ഉമ്മണ്ട് പിന്നെ ഹസ്ബന്റ് പള്ളിൽ പോയിട്ടുണ്ട് ഞങ്ങന്നെ ഉള്ളു ഉം
പണിയ കഴിഞ്ഞോ
ആഹ് പണിയൊക്കെ കഴിഞ്ഞു അലക്കാനുള്ള മെഷീ ചെനിലിട്ടുങ്ക അപ്പൊക്ക് ചെറിയവനെണന്നിട്ട് അവനെ ഒറക്കട്ടെന്ന് ഓർത്ത് ഇങ്ങനെ പോകന്താ
ഏ കുളികഞ്ഞീണ്ടാവീ അലെ
കുളി കയ്ഞ്ഞില്ല
ആഹ് ആ ആ സമയത്ത് എത്തം കഴിഞ്ഞാ കുഴപ്പമില്ല പിന്നെ ഒരുക്കെ കാരം
അതെ അതെ ഞാനിങ്ങനെ പറഞ്ഞു പള്ളിൽ പോകുമ്പക്കനും എന്റെ കുളി കഴതിട്ട എന്നൊക്കെ പറഞ്ഞു അപ്പക്ക അവര് ക്ക് നേരം വഴുകിയ അവർ
നമുക്ക് പിന്നെ കുളി കുളിച്ചാ മടി ആയ
അതന്നെ
ഉം ആയക്കോട്ടെ ആ പിന്നെ വിളിച്ചാട്ടോ
ആ ശരി എന്നാ ആയിക്കോട്ടെ ആ ശരി